ഹലോ ഹലോ
ഹലോ
ആഹ് ഹലോ നമസ്കാരം
ഹലോ പറയൂ
ഹലോ എന്ത ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയ്യ്
അ സാ പ്രായിട്ട് പോകുന്നു അൽഹംദുലില്ലാഹ് ഞാന് വീട്ടിലുണ്ട്
ആഹ് ഞാനെ ഇതെ ഏഹ് കട്ട് ചെയ്യരുതിട്ടോ ഇത് ഞാന്
ഞാന്
എന്താന്ന് വെച്ചാല് ഞാന് ചെറിയൊരു ഉം വർക്ക് ചെയ്ത കൊണ്ട്ക്കണ അപ്പം ഇയ്യ് കോള് എടക്ക് വെച്ച് കട്ട് ചെയ്യരുത കേക്കണില്ലെങ്കിലും
ഓക്കെ
ആഹ് ഈ ഞാനിപ്പം ഒരു വർക്കിലാണ് അപ്പൊ ഞാന് എന്താണ് ഏഹ് ചെലപ്പോ കേൾക്കാന്നാലേ ഏഹ് പിന്നെ എന്തൊക്കെയാ ഞാൻന്നാ ഒരുപാട് അന്വേഷിച്ചിരുന്നേ ഏഹ് ഞാൻ ഒരുപാട് പേരോട് ഞാൻ അന്റെ നമ്പർ ചോയിച്ചപ്പൊ
ആഹ്
അങ്ങനെ കിട്ടിയതാണ് അയിന് നമ്പറ്
ആഹ് ഗ്രൂപ്പില് നമ്പർ ഇട്ടിട്ടില്ലേന്നോ
ഇല്ല നമ്പർ കിട്ടിയില്ല അപ്പൊ ഞാന് നമ്മളെ ഫ്രണ്ട്സളെ സുഹൃത്തുക്കളോട് വാങ്ങിയതാ
ആഹ്
പിന്നെ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ പറ
പുതിയ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു ആറു മാസം ഗർഭിണിയാണ്
ഓ അത് ശരി വെറുതല്ല ഇയ്യ് ഗ്രൂപ്പ് ഇതിലൊന്നും ഇപ്പൊ കാണില്ലല്ലോ
അതെ ആ ഗ്രൂപ്പിൽ ഒന്നും അങ്ങനെ ട്ട്
ഇന്നലെ ജോയിൻ ആയിട്ടുള്ളൂ
ആഹ് അത് ശരി ഞാന്ൻ ഫ്രണ്ട്സളോട് പറഞ്ഞ അവളേയും കൂടി ഇതിലൊക്കെ ഒന്ന് കൂട്ടണം അവളും കൂടി നമ്മള് കൂടുതൽ ചേരേണ്ട ആളല്ലേ അപ്പം അവളയും കൂടി നമ്മളെ കൂട്ടത്തിൽ കൂട്ടണംന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് അന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ച് എടുത്ത കൊണ്ടുവന്ന്
ആഹ് അഹ്
പിന്നെ എന്താ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഇയ്യ്
ഞാൻ ജോലി ഫർണിച്ച
ആഹ് ആയി ശെരി അപ്പം ആഹ് വർക്ക് ജോലി ചെയ്യണ്ടാവൂലേ
ആഹ് ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യുന്നോണ്ട്
ആഹ് ശെരി പിന്നെ എന്താ ഭക്ഷണൊക്കെ ആയോ?
ഭക്ഷണോക്കെ ആയി
ഉം എന്താ കറി സ്പ്യ എന്താ പ്രത്യേകിച്ച് എന്താ ഇണ്ടാക്കിയെ
കൂന്തള് കറിയാ
ആഹ് ആഹ് പിന്നെന്താ മോള് കരയാണോ?
ആഹ് മോ
ഉ
മോളേ
ഉം അയ്ശെരി
മോള്
ആഹ് ആഹ് പിന്നെ ഈ ഞമ്മള ഫ്രണ്ടിന്റെ ഒരു ക്കുടിരിക്കൽണ്ടല്ലോ ഈ വരുവോ-
ആഹ് ഞാനോ ആഹ് ഇൻഷ അള്ളാ ഇൻഷാ അള്ളാ
ആഹ് അവള് എല്ലാരോടും പറയുന്ന് പറഞ്ഞിട്ട്ണ്ട് അപ്പം ഇയ്യും വരു ഇനി മ്മളെല്ലാരും കൂടി അങ്ങനല്ലേ കാണുള്ളൂ
ആഹ് തീർച്ചായിട്ടും
ഉം പിന്നെ വേറെ ആരെങ്കിലും വിളിക്കല്ണ്ടാ ഫ്രണ്ട്സള് നമ്മെ സുഹൃത്തുക്കളതി ആരെങ്കിലും വിളിക്കലണ്ടാ?
ഇപ്പോരാള് വിളിച്ചു വെച്ചിട്ടേള്ളൂ
ഉം ശെരി പിന്നെ എന്തൊക്കെയെ വിശേഷങ്ങള് ഞമ്മള് പഠിക്കണ കാലത്ത് കൊറേ കൊറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതൊന്നും ഇല്ല ഇപ്പ എല്ലാരും തെരക്കിലായി
അതെ
ഒരുപാട് പേർക്ക് വീട് പണിയൊക്കെയണെന്ന് പറയ്ണ്ട് നിനക്ക് വീടൊക്കെ ആയിണോ?
ശെരിയാണ് ആഹ് ഇൻക്ക് വീടക്കായി
ആഹ് അതുകൊണ്ട് പിന്നെ നീ പൈമുക്ക് നോക്കണ്ടല്ലോല്ലേ
ആഹ് നോക്കണ്ട ആവശ്യല്ല എൻക്കൊരാള്
ആഹ് രണ്ടാമത്തെ കുട്ടിയാവൂലേ എപ്പത് ആഹ് പിന്നെ ഭർത്താവടെ നാട്ടില് ജോലി ചെയ്യുവാണോ
അതെ ഭർത്താവ് നാട്ടിലാ ജോലി ചെയ്യുന്നത്
ഉം പ്പോ ഫുഡ് കഴി ഭക്ഷണം കഴിക്കാൻ വരുവോ
ഭക്ഷണം കഴിക്കാനൊക്കെ വരും കമ്പനി ക്ക് കൊണ്ടോയി കൊടുക്കലാണ് ചെല നേരത്തൊക്കെ
ആഹ് ശരി
ഒര് വണ്ടിയും കൊണ്ട് ഒരാള് വരും അപ്പൊ കൊണ്ടോയ് കൊടുക്കലാണ്
ഏഹ് ആയിണോ
ആഹ് ഒക്കെ ആയി ഇപ്പൊ കൊണ്ടയ് കൊട്ത്ത് കൊണ്ടേയ് കൊടുത്തിട്ടുള്ളൂ വണ്ടിക്കാരൻ
ആയ് ശരി പിന്നെന്തൊക്കെ ഇയ്യ് നമ്മളെ അധ്യാപകരായിട്ടൊക്കെ എന്തെ കോൺടാക്ട് ഉണ്ടോ മ്മളെ
ആഹ് പേ
ഉം ടീച്ചേഴ്സൊക്കെ നമ്മളോട് പർഞ്ഞത് എടുക്കേങ്കും ഒക്കെ ഏഹ് സ്കൂളിലൊക്കെ വര്ണം
ആഹ്
പരിചയം പുതുക്കണം ന്നൊക്കെ പറഞ്ഞീന്ന ആര് പോണ് എല്ലാരും തെരക്കിലായി
ല്ലാരും അതെ
ആരും വേറെ ജോലി ഒന്നും ചെയ്യ്ണോല് ഇല്ലാ തോന്ന്ണ് ല്ലെ നമ്മളെ ഫ്ര സുഹൃത്തുക്കളതില് ടീച്ചർമാരൊന്നും ആരുല്ലല്ലോ
ഉം പിന്നെ എന്തൊക്കെ ഏതായാലും അന്ന് പരിപാടിക്ക് വരണേ അന്ന് കാണാ
ആഹ് തീർച്ചയായിട്ട് ഇൻഷാ അള്ളാ തീർച്ചയായിട്ട്
ആൺ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും അവര് അങ്ങനെയൊക്കെ തന്നെല്ലേ കാണുള്ളൂ ഒരുപാട് പേരെ കല്യാണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇയ്യ് അറിഞ്ഞിരുന്നാ
ആഹ് ആഹ്
ഉം ഞാൻ രണ്ടു പേരെ കല്യാണത്തിനൊക്കെ പോയി രണ്ടു പേരുതേ സമ്മയ്ച്ചിട്ടുള്ളു പിന്നെ വിളിച്ചിരുന്ന് എല്ലാരും വിളിക്കും വിളിക്കലുണ്ട് അപ്പൊ ഞാന് ഏഹ് ഒരാൾ ഇവിടെ അടുത്ത് വിളിച്ചപ്പം പർഞ് വേണ്ട പോണ്ടാന്ന് പർഞ് ഹസ്ബന്ഡ്
ഉണ്ടായിര്
ഉം അ
എല്ലാരും അതേപോലെ തന്നെയാണ് ഹസ്ബൻഡ്
ചെലേപ്പം സമ്മതിക്കും ചെലേപ്പം സമ്മതിക്കൂല
അങ്ങനെ
ആൺകുട്ടികളൊക്കെ എല്ലാരും നമ്മ നമ്മളെ കല്യാൺത്തിനൊക്കെ എല്ലാരും വന്നിരുന്നല്ലോ നമുക്ക് പിന്നെ അത് പറ്റൂല അവർക്ക് ആരിം സമ്മതം വേണ്ട അമ്മക്കത് വേണം
അതെ
ഉം പിന്നെ ആഹ് ശരി ഭക്ഷണത്തിന് മീന് കിട്ടിയില്ലേ
മീന് കിട്ടി
ഉം ഇ മീൻ ഇപ്പൊ കൊറച്ച കാലം ഇല്ലായിരുന്നല്ലല്ലേ ഭയങ്കര
ഇല്ല ഭയങ്കര വിലയും
ഉം വില ഇപ്പ എന്തായാലും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട ഇവിടെ മീൻകാല
അപ്പം മീൻ കാരനായാലും ആ ഗ്യാസായാലും കുറച്ച് ഇടിച്ച് കയറിയണ വില അപ്പം
അതെ അതെ കൊറെേന്നൊക്കെ കേൾക്കണ യുദ്ധമൊക്കെ അവസാനിക്കുമ്പോം കൊറേന്ന് കേൾക്കണതാ
പ്പോ ഉം
ഉം പിന്നെ എന്തൊക്കെ
പിന്നെ അങ്ങനെ പോണം
ഉം ഏതായാലും ഉംനമുക്കന്ന് പരിപാടിക്ക് എന്തെങ്കിലും അത് അവൾക്ക് എന്തോ കൊടു ക്ക നമ്മള എല്ലാരും കൂടി കൂടിയാണ്ട് ഒരു സംഖ്യ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ
നമ്മളെ എല്ലാരും കൂടി നിക്കുന്ന ഒരു ഫ്രൈമ് കൊടുക്കാം
അതാവൂല്ലേ നമ്മള ആ കോളേജ് സ്കൂൾ കാലത്തിൽ എടുത്ത ഫോട്ടോയിൽ അല്ലെ ഏതെങ്കിലും ഒ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാല്ലെ
ആഹ് അ
ഉ ഏതേലും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കായിരുന്ന ഞങ്ങൾ അല്ല ഞാൻ ഞാൻ ഒന്നാമത് അതാണ് ഈ യും വേണന്ന് വെച്ചിട്ട് കട്ടണ ഞാൻ അവരോട് പറഞ്ഞത് ഇന്നും കൂടി കൂട്ടണംന്ന് ഉം
ഓക്കെ
പിന്നെ
എവിടെ കാണിക്കണതൊക്കെ അടുത്തുള്ള ആ
ഹോസ്പിറ്റല തന്നെ അവിടെ അപ്പൊ ഗവൺമെന്റ്
ആഹ് ഗവൺമെന്റിലാണോ അല്ലെ ഫസ്റ്റത്തെ നോർ സാധാ പ്രസവല്ലായിരുന്നോ
കുട്ടി വെലങ്ങനെ
ആഹ് അയ്‌
ഇപ്പ ബ്രിച്ച് പ്രശ്നം ഉള്ളതൊണ്ട് സ്ഥിര എല്ലാരും
ആഹ് ശരി ശരി ഏതായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ
ശാള്ളാ
പിന്നെ എന്താ
പിന്നെങ്ങനെ
യാത്രകളൊക്കെ പോകലുണ്ടോ
ആഹ് എല്ലായിടത്തും പോകണ്ട് മലയോരൊക്കെ പോവലുണ്ട്
ഉം ഞാന് വെക്കേഷനൽ ഊട്ടിയിലേക്കാ പോയത് അവിടെ ഇവിടെ അടിപൊളിട്ടോ അവിടെ കാലാവസ്ഥ ഒക്കെ തണുപ്പായതുകൊണ്ട്
അതെ
ഊട്ടി പോയിട്ടുണ്ടോ
ആഹ് ഒരു തവണ പോയിട്ടുണ്ട് ഭർത്താവിന്റെ ഒപ്പൊ കല്യാണം കഴിഞ്ഞും ഉടനെ ഊട്ടിയിലും പിന്നെ കൊടക്കനാലിലും കാസർഗോഡൊക്കെ മോളായതിനേഷം പിന്നെ പോയിട്ടില്ല
ആഹ്അത് ശരിയ ഏതായാലും എന്താ അവിടെ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മളൊന്ന് ഒന്ന് മയങ്ങി ഉം മനസ്സിനൊരു സമാധാനം കിട്ടലേ ഉ പിന്നെ എന്തൊക്കെ ഏതായാലും ആരെങ്കിലുംക്കെ വിളി ക്കാണെങ്ക എന്ത്യ അന്വേഷണം പറയണെ നമ്പർ ഇല്ലാത്തവർക്ക് നമ്പർ കൊടുക്കയും ചെയ്യണംട്ടോ ഉ ഓക്കെ ആഹ് എന്നാ ശരി ഉമ്മ വിളിക്കണ്ട് ഭക്ഷണത്തിന്
ഓ
ഭക്ഷണം വളമ്പി കൊടുക്കാന് ആഹ് ശരി ശരി
ശരി